ഹലോ
ആ കേൾക്കണില്ലേ?
ഹലോ
ആ കേൾക്കണില്ലേ?
ആ ഇപ്പൊ കേക്കണെണ്ട് ഇനി കൊറച്ച് മുമ്പ് വരെ കേട്ടില്ല ഞാന്
ഏ ആ
ആയി നല്ല റെയി റേഞ്ചിണ്ടിട്ടാ കെ ണ്ട് വിശേഷങ്ങളൊക്കെ.
ഒക്ക സുഖം അങ്ങനെ പോണ്
ഒക്ക ന അങ്ങനെ പോണില്ലേ ഇപ്പൊ എന്താ പണി
ചായൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കന്നേ
ആയ് ശരി
ഞാൻ വെറുതെ ഇങ്ങനെയിരിക്ക ന്റെ വീട്ടിലാണ് എന്റെ ഹസ്ബൻ്ന്റെ വീട്ടിൽ നിന്ന് ഞാൻ ന്റെ വീട്ടിക്ക് പോന്ന് ഇന്നലെ പെുന്നാൾ ആയതോണ്ട് അപ്പൊ ഇങ്ങനെ പോയി പോന്നപ്പ വീട്ടിലാണെ, ഇവിടെ ഇങ്ങനെ ഇരിനിങ്ങനെ
ആഹ സ്വന്തം വീട്ടിലന്നെ ആവുമ്പോ മുക് രു
ഏർ സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്ക ആ
മടിയെക്കരല്ലോ
ആ ആ സ്വന്തം വീട്ടിലാമ്മ ഫീ ഫീയാണ് ആ
ആ ഞാൻ അയല അയലമ്മൽ ഉണങ്ങാട്ട ഇനിപ്പ അടുക്കാൻ തന്നെ മടിയാണ്
മഴ വന്ന താനാ മടിയൊക്കെ മാറിക്കോളു അപ്പൊ വണ്ടി പോയിടുത്തോളൂ ആ മനസിലായി വീടായോണ്ട് സ്വന്തം വീടായ നമുക്ക് എന്തും ചെയ്യാലേ നമുക്ക് ആരേം പേടിക്കേണ്ട ആവശ്യല്ല
ആഹ് ആഹ് മാഷേ അമ്മള് അവിടെ ആരെങ്കിലും വാണ്ടേ അപ്പ പിന്നെ നമ്മൾ ഓടി പ്പടുക്കും മഴ വരണോ വര്ണോ നോക്കി നിക്കും ഇവിടെ ആണെങ്ക് പിന്നെ ആരെങ്കിലും എടുത് ത്തോടൊന്നല്ല
സത്യം പറഞ്ഞാ എന്തൊരു വ്യത്യാസാ ഓരോ ഓരോ വീട്ടിലെത്തിയാതി അമ്മ അമ്മള് അമ്മളെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങള് ല്ലേ നമ്മള് ഭർത്താവിന്റെ വീട് ട്ടിലാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആണ് എല്ലാം കാര്യം കൊണ്ടും നേരത്തിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ് വീട് വൃത്തിയാക്കണ് ല്ലേ ആഹ് വീട്ടിലെത്തിക് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും ഇല്ല്യ പിന്നെ മടിച് ച്ചിയായിട്ട് അവിടങ്ങടിരിക്കാ ത് എന്തന്നാവോ അ അപ്പൊ എന്തോ ഒരു അങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖാണ് പണിയെടുക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോ, ഉം ഇനിയിപ്പോ നേരത് നേരത്തിന് ഭക്ഷണം വരെ തിന്നൂല്ല വീട്ട് ലായാല്ലേ മറ്റ് നേരത്തിന് നേര പിന്നെ പോയി തിന്നിട്ടില്ലെങ്കിൽ ഭയങ്കര വെശപ്പ് ഇവിടെ വെശപ്പും ഇല്ല സ്വന്തം വീട്ടിലെത്തിയാല്ലേ ഭ ശപ്പൂല്ല ആ മറ്റ് അപ്പ ഞാൻ പറയാ ഇൻക്ക് ഇവിടെ ത്തിയാല് എങ്ങെനെ
ബീഫൊക്കെ ബീഫൊക്കെ കിട്ടിക്കാണൂലേ പറയാ
ആ ഓ കിട്ടി കിട്ടി ചെയ്യട്ടെ ബീഫൊക്കെ കിട്ടി ഉം അവിടെ കിട്ടീല്ലേ
ആഹ് കിട്ടീന് ഞാവല്ലോ കൂടുതല് കയ്ച് കഴിച്ചാമ്ക്ക് വേദനകള് കൂടൂലെ അപ്പൊ ഞാൻ കുറ- ച് കഴിക്കലൊള്ളൂ ആ വേയ്ച് വേറ്റില്ലലാമ്പളേ ചെല ടൈമിനൊക്കെമ്മക്ക് ക്കാങ്കെല് വേറ്റ് കൂടണ സമയത്താണെങ്കില് ഞാനൊരു പ്രാവശ്യം അങ്ങനെ- ബീഫ് കഴിച്ചത് കയി- ഞാന സുഖല്ലാത്തേകായി
ആഹ് ആഹ് അ ബീഫ് അനെ അല്ല എൻ
പോആറ് ച് കൊറച്ചാണങ്കി അമ്മള് ഡെയ്ലി കയ്ക്കും
ആഹ് ആഹ് ചെലോല് പിന്നെ ഈ നന്നായിട്ട് ബീഫ് കഴിച്ചാല് പിന്നെ മ്മളെ മടുമ്പിന് അവിടൊക്കെ വേദനൊക്ക വരും മ് പറഞ്ഞേക്കാ ഉം ഇവ് ഇവിടെ പിന്നെ ഇന്ക്കങ്ങത്തെ പ്രശ്നൊന്നുല്ല ക്ഷെന്താ അമ്മക്കയിക്കാൻ കയ്യൂലെ അമ്മക്ക് ഡെയിലി ബീഫ് അമ്മക്ക് കഴിക്കാൻ കയ്യോ ഇല്ലല്ലോ പിന്നെ അമ്മക്കൊരു മടുപ്പ് വരൂ ലേ
ആഹ് ഏതാലും രണ്ടീസ കഴിഞ്ഞാ പോവണംന്ന്ണ്ട്
ആ രണ്ടി ദൊസോലു കഴിഞ്ഞാ സ്കൂള് തൊറന്നില്ലേ സ്കൂള് തൊറന്നാ പിന്നെ പിന്നെ ഇല്ലല്ലോ യമ്മക്ക്പ്പ ഈ സ്കൂള് ഇപ്പ ഈ ഒരു വെക്കേഷന്ലന്നെ ഞമ്മക്കീ പെരുന്നാള് കഴിഞ്ഞിട്ട് ഈ ഒഴിവ് കിട്ടിയതന്നെ ഈ പെരുന്നാള് വെക്കേഷല് ആയതോണ്ടാണ് അല്ലെങ്കി അമ്മള് പെരുന്നാള് ഞ്ഞാ പിറ്റേന്നന്നെ അമ്മക്ക് സ്ക് സ്കൂളാണ് ആ അതേ ഇത് വം ക്ക്ങ്ങനെ ഈ വെക്കേഷന്ല് വെല്ല്യപെരുന്നാളായതോണ്ടാണ് ഞമ്മക്ക് ഈ ഒര് ഒഴിവ് കി യത്
ആഹ് വീട്ടില് എല്ലാരുണ്ടോ അതോ എല്ലാരും പോയോ?
ഇപ്പോരു ഒഴിവ് ആയി ഇല്ല ഞാൻ പറഞ്ഞില്ലേ മദ്ര സ്കൂളു എല്ലാർക്കും ഇവിടെ ഇണ്ട്. എന്നാ എന്റെ സ്വന്തം വീട്ടില് അവിടെ എല്ലാരും ഉണ്ട്, താത്താരൊക്കെ ഇണ്ട്. ഇപ്പം ഒഴിവില്ലല്ലോ മദ്രസന് സ്കൂളിനൊക്കെ ഒഴിവായൊണ്ട് ഇപ്പ എല്ലാരും
താത്താരും അനിയത്തിമാരും ഓലൊക്കെ കൂടല് അപ്പോഴല്ലേ.
ആ അതെ അതെ അപ്പ ആ ആ ഒരുമിച്ച് കി കിട്ടുമ്പോ പിന്നെ അപ്പളേ കൂടുള്ളു ഇതി കഴിഞ്ഞ ഇപ്പ ഇത് കഴിഞ്ഞാല് ഇനിയിപ്പോ എന്നാ കാണാന്നൊന്നും പറയാൻ പറ്റൂല.
ആ പറ്റൂല എത് ഇഞ്ഞിപ്പോ ആ പിന്നെയെന്ന് പറഞ്ഞാല് നമ്മള് ഒരു ദിവസം രണ്ടു ദിസോക്കെ കൂട്ടി വരുന്നത് മൊതലാവില്ല മക്കളൊക്കെ കൊണ്ട് വണ്ടി
ആ ആ ആ മൊത് മുതലാവൂല അപ്പം വിചാരിച്ച് ആ അപ്പം വിചാരിച്ച് നമ്മള് സ്വ നമുക്ക് അവിടെതന്നെ നിക്കാ നല്ലത് വിചാരി പോ പോയി അതേ മാതി
ആഹ് ഒരു ദിവസം രണ്ട് ദിവസം ഇപ്പം ഒരു ദിവസക്ക് മദ്രസവ്ണ്ടാവുമ്പോ സ്കൂിൽ ഇല്ലല്ലോ മദ്ര ഒഴിവുണ്ടാവും ഞാൻ പറയും ഞാൻ പോരുന്നില്ലെനിക്ക് വണ്ടി വിളിച്ചൊക്ക പോവാൻ എനിക്ക് കഴിയൂല റയും ഇവര് പോ വന്നാ രണ്ട് ദി ഒരു മൂന്നാലുസെങ്കിലും നിൽ- നിക്കണം എന്നാലേ മൊതലാവുള്ളു ഇത് ഒരുങ്ങി പക്ഷെ നമ്മള് ഒരു ദിസം പോണെങ്കി രാവി മുതലൊരുങ്ങണം
അതെ അതെ പിന്നെ മക്കള് ചെറി ചെറിയ മക്കളാവുമ്പോ പ്രത്യേകിച്ചും
ആ ആ ഞാഒ മോള് മ ഒരാള് മാ ത്രാണെങ്കി ഞാ ങ്ങനെ പെട്ടെന്നൊക്കെ ഇങ്ങനെ പോരുട്ടോ അയിലെ പ്പ പാലൊക്കെ ഉണ്ട് അപ്പൊ പാലം കടന്ന് പെ പെട്ടെന്ന് പോന്നാല്
ഉം വീട്ടിലത്തുലേ ഉം ഉം ഞാൻ ഇതുമാതിരി ആഹ് ഞാൻ ഇനിയിപ്പോ പോയി . ഒഴിവായാലും ഇനി പോലീസ് ഒഴിവായാലും ഇനിക്ക് ഒഴിവ് ഉണ്ടെങ്കിൽ എന്റെ വീട്ടക്ക് പോരണം. എന്താന്ന് അറിയില്ല അപ്പൊ ഒരു. പോരല് നിർബന്ധമാണ് ചിലപ്പോ ഇങ്ങനെ ചീത്ത പറയും അനക്കൊരു ചെറിയ ഒഴിവ്. കാരണം എ നമ്മുക്ക് ആ ഒഴിവുണ്ടാവകുമ്പോളേ നമുക്ക് പോരാൻ കഴിയുള്ളൂ. സല്ല രണ്ടി സല്ലെ ഇഞ്ഞ്
ഇഞ്ഞിപ്പ ഞമ്മള് കുടുന്തോറെയ് മക്കളെന്നെ വെൽതാവുന്തോറും അമ്മക്കത് കൊറയാണല്ലോ
ആഹ് ആഹ് ആഹ് അതന്നെ പിന്നെ ഇപ്പൊ നമുക്കാ ഒര് രണ്ടിസ് ഇഞിപരണ്ടില്ലെ ഒള്ളു ഇഞ്ഞിപ്പല്ലെങ്കി ഒരീസല്ലൊള്ളൂ ഇനിപ്പയ്ന് പോവണ്ടാ പിന്നെ പിലേ പോ പിന്നെമ്മക്കങ്ങൻത്തെ ഒരു ഒഴവിന്റെ ചാൻസ് പിന്നെ അടുത്തായിട്ട്യൊന്നും കിട്ടൂല
ആഹ് ആഹ്
പിന്നെ ആ കിട്ട്ണ സമയത്ത് അടു പോവും ഞാന് അങ്ങനെ ചെയ്യില്ല ഒരു ഒഴിവുണ്ടെങ്കിലും രണ്ടീസായാലും പൊ ഉഞ്ഞൊരീസായാലും മാങ്ങൊക്കെ തീർന്ന് ഇല്ല ഇ മാങ്ങക്കെ ഇണ്ടേനി ഒക്കെ തീർന്ന് പോയി എന്തേ മാങ്ങന്റെ സീസണല്ലേ നന്നായിട്ട് മാങ്ങിട്ടിന് സമയല്ലേനോ എന്തങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയോ
മാങ്ങൊണ്ടോ ഇല്ലേ ആ ഓയ് ഞാനൊ ദിവസം അച്ചാർഇട്ട് അത് അത് ചെറിയരു ചെനച്ചൊറ് മാങ്ങയോണ്ടായോണ്ടേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്റെ മക്കളെന്നെ തിന്നു ‌അത് അത് ഏത് മാങ്ങേന്നറീല്ല അല്ല ജ കോമാങ്ങാ അല്ല ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ അങ്ങൻത്തെ വീട്ടിലെ ആ ആ അങ്ങനത്തെന്നെ വീട്ടിലൊക്കെ ഇണ്ടാണ മാങ്ങേ വെല്ല്യ മാങ്ങായാവും പക്ഷെ പ നമ്മള് ആ വീട്ടില് ഇൻ്റെ സൊന്തം വീട്ടിലിലെ മാങ്ങേണ് എട അത് പോ പൗത്ത് വെര്മ്പോ
ആഹ് മരുത്തമ്മ തന്നെ പഴുത്ത് വരുമ്പോ പുഴുക്കെ വെ
ആഹ് ആഹ് പൊർത്ത്ക്ക് കൊയ്പണ്ട് ന്ന ഉള്ളിലാ
ആഹ് ആഹ് ആഹ് ചെല മാങ്ങണ്ട് അങ്ങനെ ഞമ്മള് പൊയിപ്പിക്കണം പ പറചിങ്ങാണ്ട് പയ്ത്ത് പയ്പിച്ച പിന്നെ നമ്മക്ക് തിന്നാൻ ക കിട്ടും അല്ലെങ്കിൽ മരുത്തുമ്മന്നിള്ള പയ്പ്പാണെങ്കിൽ അമ്മക്ക് തിന്നാൻ കിട്ടൂല ആഹ് ങേ എങ്ങനെ വല്ല്യ മരാ
ആഹ് ഇത് ആഹ് നല്ലേ വല്തൊന്നും അല്ല ഒരു ഭാഗത്ത് നല്ല വലി തു അല്ല എന്നച്ച ചേറുതു അല്ല ലാൽ
ആഹ് ആഹ് നമ്ക്കിങ്ങനെ കൈ കൊണ്ട് നിന്നുനഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചേട് ട്ടോ
ആഹ് ചെവ് ചെ ന നല്ലപോലെ എത്തൂന്നുല്ല എന്നാലും ചെലപ്പം മാങ്ങകെ ഉണ്ടാകുമ്പം തായെ വരുമ്പോ കിട്ടും
ആഹ് ആഹ് എന്നാൽ നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കണമെങ്കിൽ സ്റ്റൂളും കസാരക്കെ കിട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തുവക്യാല്ലോ ആഹ് ആഹ് അല്ല സ്റ്റൂളും കസാരയൊക്കെക്കെ ഉണ്ടാവുവാണെങ്കിൽ ചിലപ്പോ നമ്മുക്ക് കിട്ടുവായിരുക്കുവല്ലേ പറ നിലത്തന്ന് തന്നെ ഒന്ന് കേറി പറിച്ചാനൊക്കെ പറ്റുവ വെക്കാരല്ലേ
ആഹ് ആഹ് ആത് കേറിയൊക്കെ പറിചോ ഇലകളോടങ്ങ ട്ടെ കാണൂല
മാവിന്റെ ചെ ചെറിയ ഇലയാണ് പക്ഷെ നല്ല ഇലങ്ങാട്ട് ന നല്ലയായിട്ട് ഇലയായോണ്ട് നല്ല തന്ന തണലാ തണുപ്പും
ആഹ് എല ഇങ്ങട്ട നറഞ്ഞ് നിക്ക്യാക്കല്ലേ ഞങ്ങക്ക് ഇവ ഇവ് ഇവിടെ മാങ്ങൊക്കെ ഉണ്ട് ഇവിടെ മാങ്ങന്ന് പറഞ്ഞത് ന നാടൻ മാങ്ങയാണ് അല്ലാതെ നമ്മള് നമ്മള് താനെ പൊടവാൻ വിളിക്കാന്ന് പറ വേ പൊടൊ മുളിച്ചിക്കണ മങ്ങ മാ മാവിന്റെ തയ്യത് അങ്ങനെണ്ടാ ഞങ്ങള് കുയ്ച്ചിട്ടൊന്നുല്ല തന്നെണ്ട് ഡയമ് അതാ നാടന ആണ് അത് ന മധു പച്ച ആയല് അത് അത്ര ടേസ്റ്റ് ഇല്ല അങ്ങനെ വീണാൽ പക്ഷെ അത് പഴുത്ത് കഴിഞ്ഞാ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ന്ന് പറഞ്ഞ നല്ല ടേസ്റ്റ് അമ്മക്ക് മാമ്പപ്പുള്ളിശേരി കെ ഉണ്ടാക്കാ പറ്റിയ മാങ്ങ
ഇപ്പൊ ഇന് അങ്ങനെ ലോ എല്ലാ മാവും മുറിച്ച്
ആഹ്ആ അത് അധിക വൽത് ഉം ഇനി പിന്നെ അങ്ങനെയല്ലേ ഇപ്പ ഇനി എല്ലോടത്തും ഉണ്ടല്ലേ ഈ പ്രാവശ്യം മാങ്ങ
ആ്പ്പം എല്ലോത്തുണ്ട് എല്ലാ മാവ് പൂത്തക്ക്ണ് തണ് പ് കാലാവസ്ഥ മാറ്റം കൊണ്ടണ്ട്
ആതേ അതേക്കുംഎല്ലാം ഞങ്ങളെ എന്റെ വീട്ടിലൊക്കെ ഇന്റെ കെട്ടിച്ച വീട്ടില അവിടെ ഈ ഞാൻ വന്നന്റെ ശേഷം സത്യം ഇപ്പൊ ഞാൻ വന്നിട്ട്ന്റെ പത്ത് പതിനൊന്ന് കൊല്ലായി ഇത് അയിന്റെ ശേഷം ആ മാവും പൂത്തിട്ടേ ഇല്ല പക്ഷെ ഇപ്രവശ്യം അത് പൂത്ത്
ഞാൻ എൻന്റെ വീട്ടിലോടെ രണ്ട് മാവുണ്ട് കല്യാണ കയ്ചോട്തന്നെ ആ് എന്റെ കല്യാണ കയ്‌ചോട്ത്ത് രണ്ട് മാവുണ്ട് രണ്ടും പൂത്തെര്ന്നു ഉമ്മ കുഴിച്ചിട്ടായിരുന്നു മൂന്നെണ്ണം ഇണ്ടേ മൂന്ന ഒന്ന് ഒന്ന് പിന്നെ മാങ്ങണ്ടായ്ല്ല രണ്ടെണ്ണം പൂത്ത് മാങ്ങ ഒന്ന് കോമാങ്ങയാണ് ഒന്ന് വേറൊരു മാങ്ങയാണേ
ആ അത് ശരി കുഴിച്ചിട്ട മാങ്ങകളാണെങ്കിൽ നല്ല ടേസ്റ്റ് ആ നല്ല പൊടില്ല സൈസ് മാങ്ങയ്ക്കാരല്ലേ
കൊണ്ടന്ന്ക്കാണ്ട് പിന്നെ കുഴിച്ചിട്ടതാ വിടുന്നുോ ആയവാസി ഇന്ന് ഇടുന്നോക്ക കൊണ്ടന്നാണ്ട് ഉമ്മ കുയ്ചിട്ട കോമാങ്ങ പക്ഷെ കോമാങ്ങ ചെറിയ അത്യാവശ്യം വലിയ തയ്യ ആകുമ്പോളാണല്ലോ മാങ്ങ ഒണ്ടാവര് ഉ ഇത് ചെറിയ തൈയ്യന്നെ ഇപ്പം കോമാങ്ങ കാഴിച്ചു ആണ്ടായി ആ ചെറിയ തായായിപ്പോ അത് ഞങ്ങള് അറിഞ്ഞിട്ട് കോമാങ്ങില്ല അപ്പൊ നോക്കുമ്പന്നെ കോമാങ്ങ അപ്പൊ ഉമ്മ പറഞ്ഞു ഞാനല്ലേ കുഴിച്ചിട്ടേ കോമാങ്ങ തന്നെയാണ് എന്ന്
ആ അത് ശരി കോമാങ്ങക്ക ആ തന്നെ പൊതുവെ അങ്ങനത്തക്കെ നമ്മള് ബെൽഡി യ്ത്‌വെക്കുന്ന തൈയ്യാണ് അങ്ങനെ ണ്ട ഉണ്ടവാന്നാ പറലേ ആ ആഹ് അപ്പൊ കോമാങ്ങൊക്കെ അങ്ങനെ ഇണ്ടാവ ഞങ്ങണ്ട് വലിയ വല്യ പന്തലിച്ച് നിൽക്ക്ണെ
ആ ഇതങ്ങനെന്ത് ചെറിയ തൈയാ അത് വേണെങ്കിലേ ആ അത് വേണെങ്കില് ത്താ നട്ട ഇപ്പൊ നല്ലതൊക്കെ ഇക്കാറ ഏതായാലും അത് ഉണ്ടായിന ഞാ പൊതുവേ അങ്ങനെ കാണില്ല
അ അല്ല അല്ലെലും ചെലൂല് ചെലൂല് കുഴിച്ചിട്ടാല് ഈ സാധനങ്ങളൊക്കെ പെട്ടന്ന് ഇണ്ടാവും അങ്ങനെ അതൊള്ളതാണോന്നൊന്നും എനിക്കറിയില്ലാട്ടോ
അല്ല ഇ അ ഇമ്മ അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല ഇമ്മാന്റെ അത് ഉണ്ടാവൂട്ടോ കൊറച്ചത് ഉണ്ടായി പിന്നെ കായ ന പോത്തിന് മന പോകലാഇത് പിരിഞ്ഞീനി പിരിഞ്ഞു വീണീനി പിരിഞ്ഞ ഇതല്ല അതിന്റെ അടുത്ത് ത് വേറൊരു മൂച്ചിന് അത് ഇത് ചെറുതാണല്ലോ തോന്നിച്ച്
ആ എന്നാ ശരീട്ടൊ എന്നാലിന്ന് കട്ടാക്കിക്കോളൊ ആ ശരി നാളെത്തുവോ അതെന്തേ കാണണൊണ്ട്